ഹലോ എവിടെ ഒരു വർത്താനം ഇല്ലലോ
ഒര് വിവരല്ലല്ലേ ഇന്ന് എന്താ വർത്താനം?
നല്ല വർത്താനം തന്നെ ചായ കുടിച്ചോ? ചായകുടി കഴിഞ്ഞോ വൈന്നേരത്തെ?
ചായ കുടിയൊക്കെ കഴിഞ്ഞു.
ഏഹ്. ഇല്ലെ ഇവടെ പിന്നെ ചായ മഹ്രിബിന് നേര്താ ചായകുടി.
ആഹ് ആഹ് അപ്പൊ മക്കള് സ്കൂൾ വിട്ട് വരുമ്പൊളോ.
ആഹ് ഓല് ചോറൊന്നും ചോറ് കൊടുക്കും ഓൽക്ക്. ഓലങ്ങനെ സ്കൂൾതെ കൊ കൊണ്ടോയ ചോറ് അങ്ങനെ തിന്നൂല. ആഹ് അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യും വന്ന് വാണന്ന് ചോറ് കൊടുക്കും.
ഉം പണ്ട് ഞമ്മളൊക്കെ സ്കൂൾ പോയന്ന് അങ്ങനെയിനി ഇപ്പല്ല കുട്ടികൊന്നും ഇബടെല്ല മക്കകൊന്നും ചോററ്റൂല്ല.
ഏഹ് വേറെന്തെലും ഇണ്ടാക്കി ക്കെണ്ടിവരും ലേ. ആദ്യേ ഇണ്ടാക്ക്യക്കാണെങ്കിൽ ഇണ്ട അത് ഉണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി വെക്കും ചെലെ ദിവസം ചെലേസം ഞാൻ ചോറ് കൊടുകും. എന്റെ പുതിയാപ്പളക് പറ്റൂല അങ്ങനതെ പലഹാരങ്ങളൊന്നും കൊടുക്കണെ. മൂപ്പരറിം ചോ തന്നെ കൊടുക്കണംന്ന് ഓരോ പലാരത്തി നിന്ന് ഓരോ രോഗങ്ങൾ വരും ഇപ്പത്തെ കാലം അങ്ങനാണല്ലോ.
ഉം എണ്ണ നല്ലതൊന്നല്ല എണ്ണോണ്ട് പലേതും ഉണ്ടാവും.
അപ്പ യമ്മൾ ഓരോ പഴകിയ ആഹാരങ്ങൾ അങ്ങനെല്ല ഈ പലേസെസ് എണ്ണേലും പൊരിക്കുന്നതാവോലോ നമ്മൾ ഓരോ ബേക്കറി ഐറ്റംസ് ഒക്കെ.
അതന്നെ ബേക്കറി ഐറ്റംസ് ഞങ്ങൾ വാങ്ങലന്നേ ഇല്ല കുട്ടികൾക്ക് കൊടുക്കലന്നല്ല. ഇണ്ടാക്കാണെങ്കിൽ അമ്മള് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാ എന്നല്ലാതെ.
ഇന്നാലും ഞമ്മൾ ഇണ്ടാക്ണ ഈ വെളിച്ചെണ്ണ ഒന്നും അധികം നല്ലതല്ല ഈ ഇവയ്റ്റ് വയറ്റിലെത്തണത്. പിന്നോടർഞ് അങ്ങൻത്തൊന്നും കൊട്ക്കര്ത് കുട്ട്യേൾക്ക് കുട്ട്യേക്ക് എന്തേലാ ഹെൽത്തി ആയിട്ടുള്ള എന്തീം കൊടുത്താ മതി ചോറോ അങ്ങൻത്തെതെന്തേലും കൊടുത്താൽ മതിന്ന് പറിം അപ്പൊ ആഹ് ആഹ് മഴണ്ട് ഒന്ന് തൺത്ത്ട്ടോ അപ്പം ടൈൽസൊക്കെ ഭയങ്കര തണുപ്പ് കാലൊന്നും വെക്കാനാവില്ല അങ്ങൻ തണുപ്പായിനി ഇപ്പോ
ഏഹ് വല്ല മഴ ഉണ്ടായിനോ അവിടെന്ന്?
വല്ല്യ മഴല്ല പക്ഷെ തണുപ്പായി നന്നായി നന്നായിട്ട് ഒരു തണുപ്പ ഇറങ്ങിണ്. ആഹ് വല്ല്യ മഴന്നും പെയ്തില്ല. പാറി മഴപ്പാ ഇല്ലല്ല അങ്ങത്തൊന്നും പ്രശ്നം ഇല്ല ഇ പക്ഷെ രോഗങ്ങളാണ് എവിടുന്നാ അറീല പ വയങ്കര വൈറൽ പനി
ഉം ഇപ്പല്ലോട്ത്തും പനിയാണ്. പൻച്ചാ പയ്നെ മഞ്ഞപ്പീത്തും എല്ലുണ്ട് മഴക്കാല ആവുമ്പോ അങ്ങനെ പലേ രോഗങ്ങളും ഉണ്ടാവെയ്
ആഹ് പയെ മല്ല രോഗങ്ങളുണ്ടാവും പക്ഷെ അന്ന ഒരു വെയില് ഒരു മഴ ഒരു വെയില് ആകുമ്പം വരാറുമ്പോ ഈ കൊതു പെട്ടെന്നങ്ങ് പെരുകും. ആഹ് ആഹ് കൊതുക് ഇപ്പം ഡെങ്കി പനി ഇണ്ടേലോ എല്ലോട്ത്തും ഷിഗല്ലണ്ട് മതണ്ട് ഇത് ന്നൊക്കെ പറിണ്ട് എന്താണ് എന്തൊക്കെ ക്കാവുന്ന പടച്ചോനറിം. പണ്ടക്ക് നമ്മക്ക് നമ്മള് വെള്ള മുങ്ങി കുൾച്ച് നടന്ന ഒരു കാലം ഇല്ലേന്യോ ഇപ്പൊ വെള്ളത്തിന്ന് എർങ്ങര്ത് അമീ. ആഹ് അമീബ ജ്വരം മറ്റേ ജ്വരം എന്നൊക്കെ പർഞ്ഞിട്ട് ഒരോ. ആഹ് ആഹ് അതൊക്കെ ഇണ്ട്പ്പോ പലേ രോഗങ്ങളായിട്ട്ള്ളെണ്ട്. എന്താ ചെയ്യ ഇങ്ങനെക്കെ ആണെങ്കില് അം ഒന്നിനും പറ്റാത്തൊരു അവസ്ഥ ലേ പണ്ടത്തെ കാലല്ല.
ഇങ്ങനെ രോഗങ്ങളൊന്നും ഇല്ലേന്യല്ലോ. അന്ന് പിന്നെ ഭക്ഷ ഭക്ഷണ രീതി അങ്ങനേനി ഇപ്പള്ള ഭക്ഷണ രീതിന്റെ മാറ്റാണ്. പിന്നെ കാലാവസ്ഥ ആകെ മാറി
കാലാവസ്ഥ മനുഷ്യൻ മാറി മനുഷ്യൻ മാറിയപ്പം മതി കാലാവസ്ഥയും മാറി അതിനൊക്കെ കാരണം മനുഷ്യൻ തന്നെയാണ്
കാലാവസ്ഥങ്ങ് മാറ്റാൻ കാരണം ഓരോന്ന്
ആഹ് ആഹ് അത്ണ്ട്. ഞമ്മള് ഈ കോമ്മാളികള് കണ്ടില്ലേ അപ്പ ഞാൻ മനുഷ്യന്റെ കാരണം കൊണ്ട് തന്നെയാണ് അയ്ന്റെ ഒരു കണക് ക്ക്‌വരെ ഉണ്ടാവൂള്ളു പ്പോ ഓസോപാളിയിലൊന്നും ഈ ചു ഈ അമ്മക്ക് ഭൂമിയിലേക്ക് സൂര്യൻ നേരിട്ട് പതിക്കുമ്പോ അയ്ന് ഓരോ അറകൾ അറകളായി റ്റാണ് ഭൂമിലേക്ക് പതിക്കാനുള്ള സംവിധാനം ണ്ടായിനി ഇപ്പൊ അതൊന്നും ഇല്ല ക്കെ പോയേലോ അതൊക്കെയല്ല നമ്മള് പഠിക്കുമ്പ ആഹ്
മനുഷ്യന്മാര് ഭൂമിയിൽ കാട്ടിണീന്റെ ഭവിഷത്ത് മനുഷ്യന്മാരെന്നെ അനുഭവിക്കണം അത് ആര്
ആണെ പിന്നെന്താ മയാവു ആയാ തന്നെ ഒരു മ വല്യ മഴൊന്നും പെയ്തിയില്ലെങ്കിലും ഒരു മഴങ്ങ് പെയ്താൽ ഇതായില്ലേ വെള്ളം കൂടി എഹ് മ്മക്ക് കെട്ടി നിന്ന് വെള്ളം കൂടി വെള്ളപ്പൊക്ക ആയി പണ്ടൊക്കെന്ന് പറഞ്ഞാ എന്തെല്ലാം മഴകൾ വന് എത്ര മഴകൾ വ താലും അങ്ങനെ അതാവൂലേഞ് പ്രശ്നല്ലേനും ഭൂമിക്ക് താവൂനോ ഇന്ന് അതല്ലല്ലോ ഇന്ന് ഫുള്ള് മാറില്ലേ
അയിന്ന്താണ് എല്ലോടത്ത്ല്ലാം മണ്ണ് മുഴവാ ആൾക്കാര് കോരി മരവും മണ്ണൊക്കെ
ആഹ് മരങ്ങളൊക്കെ പര് പറയണ്ട മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് രോഗങ്ങളാണ് മെയിന് അതാണ് പേടി രോഗങ്ങൾ വരിയാണല്ലോ
അതെന്നെ ക്യാൻസറൊക്കെ ഇപ്പൊ പനി പിടിച്ണമാരിയാണ് കണ്ടു വര്ന്
ആഹ് പണ്ടെന്ന് പറഞ്ഞ ക്യാസർ എന്ന് പറഞ്ഞ അപൂർവായിട്ട് അവിടെയുംവിടെക്ക കേൾക്കാനുള്ളേനെ ആഹ് ക്യാൻസർ
പരന്ന് പരപ്പ എന്താ പകർച്ച പനി മാതിരിയ
ആഹ് പിന്നെ അതേമാതിരി ഇത് കണ്ടില്ല നമ്മൾ പണ്ട് എഹ് പണ്ടത്തെ കാലത്തൊക്കെ ഓരോരോ മാരക രോഗങ്ങൾ ഓരോ നാട്ടിന്ന് ഒരു നാട്ടില് ഒരു ചൈനേല് ണ്ട്ന്നർഞപ്പൊ കൊറോണ അത് ചൈനയിലാണ് ആദ്യം പറഞ്ഞെ എത്ര പെട്ടെന്ന് നമ്മളെ നാട്ടിലെത്തി അത്രീ സ്പീഡിലാണ് ലോ ആ
ചാൻ വെജ്ജ മേ അന്ന എന്തൊരവസ്ഥക്കല്ലേ ഏഹ് തിന്നാനും കുടിച്ചാനും പണിട്ക്കാനും പോകാതെ പെരന്റുള്ളില് കു
ആഹ് ആണ്ങ്ങക്ക് ആണ്ങ്ങളെങ്ങാനും ചടച്ചു അന്ന് കുറെ ആണ്ങ്ങക്ക് പെണ്ണ്ങ്ങളെന്താ പണ്ണങ്ങളെലെ വെലഎന്താ
അതന്നെ അഹ് ശരിയാണ് ആഹ് അത് മനസ്സിലായ അഹ് അഹ് കൊറോണന്നപോ ത്ണ്ടായേ കൊണാണ് അന്ന് ഞാനിന്റെ ചെറിയേ മോളെ പ്രസവിച്ചടനീനെ അള്ളാ കുടുങ്ങീന് ഹോസ്പിറ്റലിലാണ് ഞങ്ങളന്നൊക്കെ ആഹ് കൊറോണടെ ടൈമിനൊക്കെ.
കാ ഒരു സ്ഥലത്തേക്ക് പോക ഒരാളോട് മുണ്ടാ പറ്റൂല്ല
മ്മേ ഇന്ന്ട്ട്ച്ച് കൊറോണണ്ടനേ പടച്ചോ നേ ഇന്ന്ട്ട് ഇഞ്ച പെരക്കരാകെ കുടുങ്ങീന് ഇന്നെകൊണ്ട് കൊറോണ ണ്ടയിങ്ങാട് ബോധംകെട്ട് വീണ് മരിച്ച് വാക്യായതേന്നു ഞാനൊക്കെ മിന്നെ എന്റെച് കു ട്ടി ചെറിയേ കുട്ട്യാണന്ന്.
കുട്ടിക്ക് പഠിച്ചീനോ കോറോ
ഇല്ലല്ല അതൊക്കൊരഅത്ഭുതാട്ടോ പടച്ചോന്റെ ഒരു കുത്‌റത്തനേണ്
ആഹ് പിന്നെന്താ
ട്ടിക്ക് കൊറോണന്നുംണ്ടായില ഇച്ച്പെരും പനിം ക്ഷീണോം തലമിന്നിവുക ബോതംകെട്ട് വുകാ എന്തൊക്കെആയിന്നു ഞാന് മരിച്ചമാര്യേനു. ഉം ന്ന്ട്ട് പടച്ചോന്റെ ഒരു ഇതിനെന്നേണ് കഴിച്ചിലായത് എല്ലാരും പേടിച്ചിനി എല്ലാരും പേടിച്ചിന് എന്നിട്ട് ഞങ്ങളെ പെരേ ക്കാരും വരുലായിന്നു അയലൊക്ക ക്കാർക്കൊക്കെ ഞങ്ങളെ പേടേനി.
പണ്ടൈ കൊറോണ പിടിച്ച പെരേലിള്ള പിന്നെ സ്കെയിലിട്ടളക്കാ എത്ര ആള് ഇവ്ടെ വന്നു പോയി ഓലോ കുടുംബോ എല്ലാരെ അങ്ങ്ട്ട് മാറ്റി നിർത്ത്ണ ഒരു കാല ഇലൈനോ. ഇന്ന്പ്പോ ഇന്ന് ഇപ്പോ വേറെന്ത് രീയ രോഗം വരുന്നൊന്നും പറയാനാവില്ല അത് വേ വേറെ രീതില് ഇന്ന്പ്പോനറഞ്ഞാ പിന്നെ എന്താ നിപ്പാ വൈറസ്സ് പം നിപ്പാ വൈറസ് അവടീം ഇവടീ ഒക്കെ ഉണ്ട്ന്ന്പറയും ആഹ് അതൊരു പേ
പിന്നെ ആൾക്കാര്ക്ക് ഭയങ്കര പേട്യാ
ഭയങ്കര ആത് തൊടങ്ങിയ സമയത്ത് വല്ലാതെ പേടിച്ചിനി ഈ നിപ്പാ ആഹ്
ച്ചീലെന കോഴിക്കോട് ഭാഗത്തൊക്കെ
ആ കോഴിക്കോട് ഭാത്ത് ഒരു വീട്ട്ന്ന് മൂന്നാളല്ലേ മരിച്ച് ച്ചെ മൂന്നെണംങ്ങ് പോയി ഇമ്മീം മോനും മാത്രം ബാകിയയി
പെട്ടന്ന്ങ്ങ്ട്ട് വെരാ പെട്ടെന്നാണ് മരിച്ചാ അയിനൊരോരോ പേരൂടാ ഓരോ രോഗം പറഞ്ഞ്
ആ ഇപ്പൊ കണ്ടില്ലേ ചെക്കന്മാരാണെങ്കി വലിയ പ്രായാകാതെ പെട്ടെന്ന് അറ്റാക്കായി കൊഴഞ്ഞ് വിണ് മരിച്ച് ന് പറഞ്ഞ് അത് എന്താണ്
ഇത് ഇരുപത് ഇരുപത്തിരണ്ടും പൈനെട്ടും വയസ്സായ ആൾക്കാരൊക്കെ മരിച്ചു.
പയ്നെട്ട് വയസ്സായ കുട്ട്യാൾക്കൊക്കെ അറ്റാക്ക് വരാ
പിന്നെ പയ്നെട്ടൊനും ആവണ്ട അഞ്ചും ആറും വയസ്സായ കുട്ട്യാക്ക് വരെ സംഭവിക്ണ്ട്
അത് പറഞ്ഞാ ഈ നമ്മളെ ഭക്ഷണ ശൈലിയാണ് ഇല്ലെങ്കി നമുക്ക് നമ്മള്
കുട്ട്യാക്കൊക്കെ ഈ ഫാസ്റ്റ് ഫുഡല്ലെ ഇഷ്ടം. ഇപ്പളെ കുട്ട്യാക്കൊക്കെ പൊറത്തുന്ന് ഫുഡ് കഴിക്കാൻ എന്തോരിഷ്ടാണ്. അത് ഞമ്മള് കുട്ട്യാൾക്ക് ഇഷ്ടലേരിതീ ങ്ങാണ്ട് വാങ്ങി കൊടുക്കും ചെയ്യും
ഇന്റെ പുതിയാപ്പളസമ്മയ്ക്കൂല്ല ഓൽക്ക് പേടിയാണ് കുട്ട്യാൾക്കൊക്കെ എന്തെങ്കിലും വരോ
അപ്പൊ ഇങ്ങള് പൊറത്ത് പോയിങ്ങാട് മന്തി അൽഫാമൊന്നും തിന്നൂല.
തിന്നോ സ്ഥിരായിറ്റ്ള്ള പരിപാട്യോന്നുല്ല എപളങ്കിലൊക്കൊന്ന് പോയിട്ട്
മാസത്തിലൊരിക്കല്ലേ വാങ്ങോള്ളൂ
ആ അന്ന അങ്ങനീല്ലഇവടെ രണ്ടും മൂന്നും മാസം കൂടുമ്പോ അങ്ങനെ പിന്നെ പരിവാടിക്ക് നമ്മൾ വീട്ടിൽ വെച്ച് കൊടുക്കും പരി സ്ക്കൂ ഇവ്ടത്തെ വാങ്ങണ്ട എന്ന് പറയും
വെള്ളിഴ്ച്ച എന്തെങ്കിലും സ്പെഷൽലൊക്കെ ഇണ്ടാക്കോ
ആ അങ്ങനെക്കെ എന്തെലും ഇണ്ടാക്കന്നല്ലാതെ കുട്ടികൾക്ക് എന്തെങ്കിലും വീട്ടിന്നമ്മള് ബിരിയാണി നമ്മള നമ്മളായിട്ട്ണ്ടാക്കി കൊടു ക്ക അല്ലാതെ കടയിന്ന് അങ്ങനെ വാങ്ങിതിന്നരുത് നാറി അങ്ങനൊന്നും സമ്മയ്ക്കൂല്ല കാരണം പേടിയാണ് ഓരോ അയില് ഓരോ മായങ്ങളുംരസ നമ്മള് ഉണ്ടാക്കുന്നങ്ങാലും ടേസ്റ്റ് ആണല്ലോ നമ്മള് കടയിലൊക്കെണ്ടാക്കുന്ന ഫുഡിനെ അപ്പൊ ആ ആഹ അപ്പം പറയത് അങ്ങനെ കൊടുക്കണ്ട മക്കക്ക് കൊടുക്കണ്ട അതോട കൂടി രോഗങ്ങൾ വരും ഇവിടെ ണ്ടാക്കും ഇവടെ കൊറച്ച് ടെസ്റ്റ് കൊറഞ്ഞാലും പെരേല്ണ്ടാകിത് കൊടുത്താ മതിയറിം
ആഹ അയില് പിന്നെ മായന്നും ഇടൂലല്ലേ നമ്മള് ടേസ്റ്റ് കുറ ആ പുറത്തത്തെ ഫുഡിന്റെ രസം ഉണ്ടാവൂല്ലെങ്കിലും ഓല് മണ്ടായതും മാണ്ടതതും ഇട്ട്ണ് രസം
ആ രസ അതിങ്ങനെ ലഹരി അമുക്ണ് ഇല്ലെ എല്ലാരും.. ഒരുപ്പോ ഒരു ഹോട്ടലി കേറി ആ ഹോട്ടലിൽന്നെ തിന്നണത് അവി നല്ല രസം അയിന് അത്രയും രസം കൂടാൻ വെണ്ടിറ്റ് എന്തങ്കിലും
അതെ. ഓരോരോ കെമിക്കൽ അജിനമൊട്ടോ കളർ അതൊക്കെ നല്ലോണ്ണം ആ ടയിൻണ്ടാവും
അതാണ് അതുണ്ടാണ് അങ്ങനെ വര്ണത് പിന്നെന്ന്റഞ്ഞാല് ഞമ്മക്ക് മര്യാദ ഈ മൊബൈൽ വന്നതോട കൂടി മര്യാദക്ക്ള്ള ഒ റക്ക് ഒറക് ഇല്ല മനുഷന് അങ്ങനെ കൊറേ രോഗങ്ങള്ണ്ട്
അത്ങ്ങള് പറയന്നത് പോയന്റായി ഒറങ്ങാൻ പോയിട്ട് വേറെ എത്തെ യങ്കിലും ഒഴിവുണ്ടോ
ആഹ് ഒറങ്ങാൻ പോയല് നമ്മള് ഒറങ്ങണില്ലല്ലോ പണ്ടൊക്കറിഞ്ഞാല് ഒമ്പത് മണി
പലേ ചിന്തല്ലേ ഒറങ്ങാൻ ചെന്നാൽ നേരം വെ... നീച്ച് സുബഹ്സ്കച്ചരിച്ച് മുമ്പ് ഫോണുമതൊണ്ടും ആദ്യം
ആ ഒറക്ക് വരില്ലില്ല മനുഷ്യന് ഇപ്പോ അങ്ങനെ ശീലയിട്ട് പത്ത് മണി ന്റെ ള്ളിലായിട്ട് കെടന്നൊരു കാലംണ്ടേനു
മേ ഞാനങ്ങനെയല്ല ഞാൻ ഒമ്പത് മണി ഒമ്പത് അതിൻ്റെ ഉള്ളിലാ കടന്നുറങ്ങിന ആളേനി ഇപ്പോ കൊറച്ച് ദിവസമായിട്ട് പന്ത്രണ്ട്ണി പതിനൊന്നര ആകാതെ കടന്നുറങ്ങും
ആ ഞാൻ സ്ഥിരം ഞാന് കല്യാണത്തിന്റെക്കെ മുമ്പ് ഒമ്പത് മണി ആവ്പോത് ഞാനങ്ങെടുക്ക ഇപ്പൊ എനിക്ക് ഒറക്കും വരില്ല പന്ത്രണ്ട് മണി പന്ത്രണ്ടര കണക്കാണ് ഒറക്കം വരില്ല ആ എന്താന്നറിയോ രാവിലെ നീക്കും നാലുമണിക്കൊന്ന് നല് നാല ഇരുപന് നീക്കും എന്നിട്ട് പിന്നൊന്ന്
നീച്ചോ
ആഹ് നാലേ ഇരുപെന് നീക്കും ഒർ
എത്തിനാപ്പം നീച്ച്ണത് തഹജ്ജുദ് നിസ്കരിചാനോ
ആ നിസ്കരിച്ചിട്ട് പിന്നെ ബാങ്ക് കൊടുക്കാനാവൂലേ പിന്നെ നാലേ നാപ്പത് ആവുമ്പോത്തിന് ബാങ്ക് കൊടുത്ത് പിന്നെ സമയല്ല പിന്നെ പിന്നെ പിന്നെ കെടന്നൊറങ്ങാൻ ഒരുപത്ത് പതിനഞ്ച് മിനിറ്റ് കിട്ടിയകിട്ടി കാരണം പിന്നെ മക്കക്ക് സ്കൂൾ മദ്രസ് പോകാനായി ആറരക്ക് മദ്രസ തൊടങ്ങും അപ്പൊ ചായാവണം ഉച്ചക്ക് കെടക്കാൻ കഴിയൂല അരമണി
പടച്ചോനെ അപ്പൊ ഇങ്ങള് ദിവസം ആകെ നാലഞ്ച് മണിക്കൂർ ഒറങ്ങണൊള്ളൂ അള്ള അങ്ങനായ വല്യ രോഗം വരൂട്ടോ ഒരു മനുഷ്യന് മിനിമം ഏയ്‌ മണിക്കൂർ മാക്സിമം ഒറങ്ങണം
ഒറങ്ങണം പക്ഷേ ഉച്ചക്ക് ഒറങ്ങാനാവൂലമക്ക് പണിയൊക്കെ കഴിഞ്ഞ രുമ്പോത്തിന് ഒരു മൂന്ന് മണിയൊക്കെ
ന്നാ ഇങ്ങക്ക് രാ അന്തിക്ക് നാർത്ത കടന്നൊറങ്ങി കൂടെ
കയ്യൂലാ അതെങ്ങെനായാലും ഇവരെ പഠിപ്പിക്കനണ്ടിരുന്നാല് ഓരോരുത്തരു കരച്ചിലും ബീച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെ നേരം വൈകും പത്ത്മണി ചെൽപ്പങ്ങി പുതിയാപ്പള നല്ല
ഇമ്മേ ഇച്ചോക്കെണ്ടല്ലോ ഒരു ദിവസേ ഈ എട്ട് മണിക്കൂറോറങ്ങണത് ഒരീസം ആറോ അഞ്ചോ ഒറങ്ങിയാല് പിറ്റേ ദിവസം ഇച്ച് ഒറക്കം തൂങ്ങിയിട്ടു തലവേദനിച്ചു
ഇബടെ ഒർങ്ങണത് പകലൊറങ്ങണതിന്റെ പുതിയാപ്പളക്ക് ഇഷ്ടല്ല സമ്മയ്‌ക്കൂല്ല ഏത് നേരവും പകലൊറക്ക ന്നെ ഞമ്മക്ക് രാത്രി ഒറങ്ങന് ഉറക്കന്ന്റഞത് കിട്ടൂല്ല അതാണ് മെയിനായിട്ട് ഉം പിന്നെ ബലെ പഠിത്തോം ന്തൊക്കെ ആവുമ്പോ പിന്നെ നേരം വൈകും അങ്ങനെയാണ് നമ്മളെ ആരോഗ്യം നമ്മള് കൊണ്ടെടുക്കണം കൊണ്ടോന്ന്ന്നിയില്ലെങ്കിലും
ഒറക്ക് ഒറക്ക നഷ്ടപ്പെടുത്തിങ്ങാണ്ട് ആരോഗ്യം നഷ്ടപ്പെടുട്ടോ ഇത്ര നാലഞ്ചു മണിക്കൂറൊക്കൊ ഒരു മനുഷ്യ നൊറങ്ങീട്ടെത്ത കാര്യം നമ്മളെ ശരീര നാല് മണിക്കൂറില് ആകെ ഒരു അഞ്ചമണിക്കൂർ റെസ്റ്റ് കിട്ടണൊള്ളൂ നമ്മുടെ ശരീരത്തെ എല്ലാ അവയവങ്ങൾക്കും അഹ് ഞമ്മള് ഒറങ്ങുമ്പോ മാത്രാണ് അതുകൊണ്ടാണ് മാക്സിമം ഏയ്എട്ട് മണിക്ക ക്കൂർ ഒറങ്ങണം പറീണത് അതേ എട്ട്മണിക്കൂർ എന്തയാലും ഒർ അങ്ങനത്താൾക്കൊള്ളൂ ആരോഗ്യം നെലനിക്ക എന്നുങ്ങനെ ഒറക്ക് ക്ക് പെൻ്റിങ്ങായ ഓരോരോ രോഗങ്ങള് വരും
അത്ണ്ടാവും അതാണ് ഓഹ് ആയിക്കോട്ടെ ഞാൻ വിളിക്ക പിന്നെ